ആ എന്താണ് ശേഷം ആണോ അങ്ങനെ ഒന്നുല്ലാണ്ട ഇപ്പോ
നല്ല വിശേഷം മേളേ ഞാനേ ഇന്നലെ രാത്രി നേരം വൈകി കെട്ക്കാന്
ആ എന്ത് പറ്റി
ഒന്നുല്ലടി ഫ്രൻട്സ്നേറ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുത്തിരുന്നു അങ്ങനെ നേരം പോയി ഉം
അയ് ശരി ആ അൻക്കെന്താ വയ്യ് യ്യേ സൗണ്ട് എന്തോ പോലെ ഇരിക്ന്
അതാ ഞാനീ ഒറക്കത്തിന്റെ ഒരുരിതാ ഒർക്കത്തിന്റെ ക്ഷീണംണ്ട് ചേർതായിട്ട് ഏ
ആ ഞാൻ ചാര്ച്ചു വയ്യാന്ന് സൗണ്ട് എന്തോ പോലെ ആയിട്ട് ഉം
എടി ഒറക്കത്തിന്റെ ക്ഷീണം കൊണ്ടാണ് വേറെ കൊഴ പ്പൊങ്ങളൊന്നുല്ല
ഉം വേറേ അതൊന്നു അല്ല പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ച
ട്ട് ഇന്ന് ഏ പപ്സ് കയിച്ചു മുട്ട പപ്സയിച്ച്
ഏ പപ്സ് കഴിച്ചുള്ളൂ
ഉം ഞാനേ മുട്ട പപ്സ്ന്ന് ർഞ്ഞപ്പൊഴാ ഞാനിപ്പ അടുത്തൊരു പപ്സ്ണ്ടാക്കിട്ടാ അതെങ്ങനാ ചെഞ്ഞാല് ആഏ പപ്സ് അപ്പ സയില് നമ്മള് പബ്സിന്റെ പേസ്ട്രി നമ്മക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കാൻ കിട്ടും അതില് അത് വാങ്ങിച്ചിട്ട് ചിക്കനൊണ്ട ണ്ടാ പിന്നെന്താ ആ ആദ്യം നമ്മെ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാ എടിയെ രമ്യയെ ഞാൻ വിളി ക്ക് നെടീ ആഹ് അത ഞാ അയാള് വിളിക്കണ്
എടുത്തോ എടുത്തോ എടുത്തോ ഹലോ
ഹലോ എടീ കേക്ക് ണ്ടാ അതെ ഏ നമ്മൾ ഓർഡർ ചെയ്തിണ്ടായിരുന്നു ഫുഡ് ഫുഡല്ല സ്നാക്സ് അപ്പൊ അത് വന്നിട്ടുണ്ട് അതിന്റെ ആൾ വിളിച്ചത ഒ ട്ടി പ്പി പറഞ്ഞൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലയിസ് പിന്നെ അതൊക്കെ വാങ്ങിച്ചു
പിന്നെ എന്താ ഉച്ചിക്കപ്പൊ ഫുഡൊന്നും കഴി
ഉച്ചക്ക് ഫുഡായി ല്ലാ സ്കിപ്പാക്കി
വൈഎന്തറ്റി
ഉച്ചക്ക് ഇവിടെയല്ലേ പുളിക്കളി ഉ പുർ പുളിക്കാറീന്ന് ന്നോട്ടൊരു ഒരു കറിയ്ണ്ട് പുളിക്കറി അതാണ്
അതാണ്
അപ്പൊ ഫുഡ് കഴിക്കണ്ല്ലാ വിചാരിച്ച് ഫുഡ് സ്കിപ്പടിച്ചു
ആ ശരി ഉം അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല ഇങ്ങക്ക്
ഇന്ന് ഇവിടെ പരിപാടിയ യോഗ യോഗേന്റെ പരിപാടി എല്ലാവരും മറ്റേത് വൈറ്റ് ടീഷർട്ടും ട്രാക്ക് സൂട്ട് പാന്റും ഇട്ട് ചെല്ലാനാ പറഞ്ഞത് ഇത് പെ അന്നു വരെ വന്നിട്ട് ഈ വൈറ്റ് ടീ ഷർട്ടും ട്രാക്ക് സ്യുട്ട് പാന്റും ഇട്ട് വരാൻ പറഞ്ഞ നമ്മള് എന്തു ചെ ചെയ്യാ നമ്മക്കെവിടുന്നാ കിട്ടാ
ആഹ് ആഹ് അത് ശരിയാ പെട്ടെന്ന് കിട്ടാ
അപ്പൊ ഞങ്ങളെന്താ ചെയ്തെ ഞമ്മള് പോവണ്ട വിചാരിച്ച് പിന്നെ അതാ ഇനിപ്പോ പോവാത്തെന്റെ പേരിൽ ഇനി പ്രശ്നണ്ടാവണ്ടാച്ച് നമ്മള് എണീറ്റ് ഏഹ് ന് ഞമ്മള് നോ നോർമലി ഞമ്മള് കോളേജിൽ പോകുമ്പോ എട്ട് മണിയാവുമ്പഴാ എണീക്കാ എട്ട് മണിയാവുമ്പം എന്നീറ്റ് അങ്ങനെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ടു നോ കുട്ടികൾടെ
യൂണിഫോമില് പോയാ
ആഹ്
മ്മളീ ഇണ്ട് ബാഗിയും ടീഷർട്ടും അത് ഇട്ടിട്ട് ചെന്ന് കഴിഞ്ഞാ സീന അപ്പൊ ഇയാള് എന്താ ചെയ്തേ യൂണിഫോമിട്ട് പോയി
അയ് ശെരി എല്ലാരും ഉണ്ടായിരുന്നാ അതോ നിങ്ങള് മാത്
ഏഹ് അവിടെള്ള മറ്റ് മറ്റുള്ള പാട്ടി ഇതായിരുന്നു
അതെ
പിന്നെ ഫാർമസിയത്തെ കൊറച്ച് പിള്ളേര് യൂണിഫോം ആയിരുന്നു അവരോട് പോയിക്കോന്ന് പറഞ്ഞു. നമ്മളാ അവിടെ പിടിച്ചിരുത്തിപ്പിച്ചെ
പിന്നെ വേറെന്താണ്
വേറെന്താടി കൊഴപ്പയില്ല ഇങ്ങനെ പോണ് അവിടുത്തെ വിശേഷങ്ങള് പറ
ഇവിടെ പ്രേത്യേകിച്ച് വിശേഷം ഒന്നുല്ലെടി ഇങ്ങനെ ഒക്കെ പോണ് ഹാഫ് ഡേ ക്ലാസ്ണ്ടായിരുന്നു ക്ലാസ്സിൽ പോയി ഒന്നും അങ്ങനെ എടുത്തൊന്നുമില്ല വെറുതെ പോയിരിക്കാ
വെറുതെ പോയിരിക്കേ
ആടി എന്തോ എന്തോ പ് പരിപാടിയേ വരുന്നുണ്ട് അപ്പൊ അയിന്റെ പിന്നാലെയാണ് സ്റ്റാഫുകളൊക്കെ
ആഹ്
അതുകൊണ്ട് പിന്നെ ക്ലാസ് ഒന്നും എടുത്തില്ല അപ്പൊ ഞങ്ങളവിടെ ചുമ്മാ ഇരിക്കും അറ്റൻഡൻസ് വേണ്ടി പോയതാ
ഏഹ്
ഉം ഇപ്പ അത് കൊണ്ടൊന്നും ഇട്ത്തില്ല ഉം
മോ
എന്തോ ക്യാമ്പിന്റെ കാര്യം എന്തോ പറയ്ണ്ടാര്ന്നു
ഉം മെഡിക്കൽ ക്യാമ്പാ
ആഹ് എന്തോ ക്യാമ്പ് അപ്പെന്നാന്നറിയില്ല അപ്പ അയിന്റെ കൊറച്ച് ബിസിയിലാണ് സ്റ്റാഫളൊക്കെ ആഹ് അവോണ്ട് പിന്നെ ക്ലാസ് ഇട് ത്തില്ല
ക്യാമ്പൊക്കെ ണ്ടാവോ
ഉം ക്യാമ്പ്ണ്ട്
ഏ
ഉം
അങ്ങനെ
അങ്ങനെ അപ്പ ആ അങ്ങനെ പോണു
പിന്നെന്താ ഇന്ന് എന്തെന്നു ഫുഡ് ചോറ് ഓ വീട്ടില വീട്ടിലെ എല്ലാരും സുഖ ട്ടിരിക്കുന്നു അവിടെ നിന്റെ വീട്ടില്
നന്നായിരിക്ക്‌ണു
അമ്മയും അനിയത്തിയും അച്ചനും
പിന്നെ പാത്തൂ പിന്നെന്താ
ആ
ഉം
എങ്ങനെ
ഏ ഞാൻ ഏതി ഈ അഡ്മിഷണ ശരിയായോ
അഡ്മിഷൻ അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റില് ഒരു എട്ട് ഓപ്ഷൻ വെച്ചിണ്ടായിരുന്നു എടുത്തുള്ള സ്കൂളും അക ലെയുള്ള സ്കൂളും പ പക്ഷെ നമ്മള് വെച്ചെന്ന് വെച്ചാ ഏത് കോഴ്സാണോ എടുക്കാന് ആവശ്യള്ളത് ആ ആ ഒരു കോഴ്സ് ചെല പിള്ളേരെ എല്ലാ കോഴ്സും വെക്കും ശരിക്കും അവര്ക്ക് ഇഷ്ടള്ള കോഴ്സ് മ്മക്ക് ഇഷ്ടല്ലാത്ത കോഴ്സ് മ്മക്കും പക്ഷെ അവര് ഇതാവില്ല
അയ് ശരി
ഇഷ്ടല്ലാത്ത കിട്ടി കഴിഞ്ഞാല് നമ്മളത് ആ ഇഷ്ടല്ലാത്ത നമ്മള് കഷ്ടപ്പെട്ട് പഠിക്കണ്ടേ
അനിയത്തി ഏതാ ഇട്ക്ക്‌ണേ
അനിയത്തി കോമേഴ്‌സ്
അതെ അൻക് അഡ്മിഷൻ കിട്ടീല്ലേ ഫസ്റ്റ് അലോട്ട്മെന്റിലും
ഫസ്റ്റ് അലോട്ട് ട്രയല് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി ഫസ്റ്റ് അലോട്മെന്റില് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി
അതെ അടുത്തുള്ളന്നെ കിട്ടിയെ
സ്കൂൾ തന്നെ നമ്മ ഫസ്റ്റ് ഓപ്ഷൻ വെ അ അവിടെ അപ്പൊസ്റ്റ് പെർമനന്റ് നക്കവേറെല്ലോ
ആഹ പിന്നെ കൊഴപ്പില്ല
ആഹ
പിന്നേ എന്താണ്
എന്താ അപടെ ഫുഡെന്തായിരുന്നു അന്ന്
ഇന്ന് ഇന്ന് ഇവടെ ഇവടെ എന്തെയില് ഇതന്നെ സാമ്പാർ രസ തിന്നോ ഓര് അതൊക്കെ തന്നെ
വാറെ ഇങ്ങനെ
സാമ്പാർ പരിപ്പ് മോര് കറി അതൊ ക്ക തന്നെ ഇവടെ പയറ്ക്കറി അങ്ങത്തെ സംഭവള് പിന്നെന്തോ ആഹ് പിന്നെ ഈ സാധനള് ഇണ്ടാവാറ് പിന്നെ ബിരിയാണി വെക്കാറ്ണ്ട് ഒന്നും കഴി മറ്റില്ലാ പേര് മാത്രോള്ളു
ബിരിയാണി ഒക്കെ കൊള്ളാലോ
ആഹ് കൊള്ളാം പേര് മാത്രോള്ളു കഴിക്കാൻ പറ്റൂല്ലാ മോളേ. മേ കഴിഞ്ഞറാശ്യം കഴിച്ചത് ഇന്ക്ക് ഓർമണ്ട് കഴിച്ചിട്ട് വയറൊക്കെ വേ എരിച്ചിലും പൊകച്ചിലായിരുന്നു പിന്നെ വേറൊന്നും ഇല്ലാത്ത കാരണം പിന്നെ കയ്ച്ചു ഉം
ആ അങ്ങനെ ഫുഡും കണക്കാ എല്ല കണക്കാ
ആഹ്
ഇനിയിപ്പോ ഹോസ് ഫീ കൂട്ടണംന്ന് പറയ്ണ്ട് എന്തൊക്കോ പറയ്ണ്
എ
ഉം ഹോസ് ഫീ കൂട്ടാണങ്ങെ ഇവിട്ന്ന് മാറണന്ന് വിചാരിക്ക്‌ണ്
ആഹ്
എന്താ ച്ചാ ഈ ഊള ഫുഡിന് ഇത്ര പൈസ എന്തെ നമ്മ കൊടുക്കണം കഴിക്കാണെങ്കി കൊഴ പിന്നെതൊന്നും കയ്ക്കാൻ പറ്റ്ണില്ലേ അതാണ് വെഷ്മം വെർതെ പൈസ കൊണ്ടോയി കളയാ
ആഹ്
ഉം
ആ എന്താ ചെയ്യ എല്ലാം അനുഭവിക്കന്നേ കൊർച്ച് നാളും കൂടി ച്ചേ അല്ല അപ്പ നമ്മള് നമ്മള് ഇവിടെ സ്ഥിരം ക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പ നമ്മളൊരാവശ്യത്തിന് വേണ്ടി വന്ന് രണ്ട് വർഷം ഇപ്പ ദാ ന്ന് പറയുമ്പോതിനും പോവും. നീ ഇപ്പം ഇവടെ വന്നിട്ട് രണ്ട് മാസായിലെ. ആ പകുതി അതേ പൊ നീയിപ്പോ നീ ഇപ്പോ കോളേജ് പോയിട്ട് രണ്ട് വർഷായില്ലേ അത് പെ
അത് ശരിയാ അന്നാലും ഇത്രയും നാൾ നമ്മ ളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. നോക്കട്ടെ ഫുഡൊക്കെ ചേഞ്ച് ആവാണെ മാർലെ പൈസ കൂടാണേനൊന്നും മാ ണ്ട കാലാ ആലോയിക്യ്ണെ
അതായ ഫുഡ്‌ ഈ സെയിം ഫുഡന്നെ പൈസ കൊ ത്തിടെ തരണെങ്കിൽ നിങ്ങൾ മാറിക്കൊ. അതറിയാം ഫുഡ്‌ മാറ്റാണെങ്കിൽ നിങ്ങൾ മാർല പൈസ കൂട്ടിയാലും നല്ല ഫുഡാക്കണെ ക്ക് പൈസ കൊ ച്ച് കൂടുതൽ കൊടുത്താ കൊഴപ്പല്ല
അല്ലാത്ത ആണെങ്കിലാണ് ഉം പിന്നെന്താ എന്ത് കേട്ടില്ലാടി കേക്കണില്ല ഒന്നും എന്താ പറയണേ ഹലോ ഇല്ലാടി എന്താ പറയണെ ഹലോ
ഓ നീ പറഞ്ഞ എനിക്ക് കേക്കണില്ലടി ഞാൻ പിന്നെ വിളിക്കാട്ടാ
പിന്നെ വിളിക്ക്
പ്പം കേക്ക്ണ്ട് ഹലോ ഞാൻ പിന്നെ വിളിക്കാട്ടാ ആ റേഞ്ചിന് എന്തോ ശരി എന്നാ
ആഹ്